ആഹ് കേക്ക്ന്ന്ണ്ട് ഇങ്ങക്ക് കേക്കുന്നില്ലേ
എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുവാണോ എല്ലാരും
ആഹ് സുഖായിട്ടിരിക്കുന്നു എന്താ ഇങ്ങളെ വിശേഷം സുഖാണോ?
ആഹ് ഇവിടേം ആഹ് എല്ലാരും സുഖായിട്ടിരിക്കുന്നു പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു ഇവിടെ അവിടെയോ?
ആഹ് മഴ പെയ്തോ ഇവിടെ ഭയങ്കര വെയിലാടോ മഴേ ഇല്ലാ
ഓ ഇവിടെ ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നലെ മെനങ്ങാന്നൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ നല്ലൊരു മഴയും പെയ്തു ഇപ്പം അ അന്തരീക്ഷം മൊത്തം മൂടിക്കെട്ടി നിക്കുവാ ഇരുണ്ട് നിക് ക്കുവാ മഴേടെ നല്ല കോളൊണ്ട് ഉച്ചകഴിഞ്ഞും മഴയായിരിക്കുവെന്ന് തോനുന്നു.
ആഹ് ഇന്ന് മഴയാ ഇവിടെ നല്ല വെയിലാ എന്നാല്
ഉം
മഴക്കാലത്ത് മഴയില്ലാതിരിക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ്.
അതെ അതെ. പക്ഷെ ഇപ്പൊ എല്ലാം കാലം തെറ്റിയാണല്ലോ വരുന്നത്. പണ്ട് നമുക്ക് ഏപ്രിൽ മാർച്ച്, ഏപ്രിൽ മാസാവുമ്പം വെയില്, ജൂൺ ജൂലൈ മാസത്തും മഴയുടെ സമയ. പക്ഷെ ഇപ്പ എല്ലാം കാലം തെറ്റിയ പെയ്യുന്നത്.
ജൂൺ ന്നെ ഇവിടെ കഴിയാനയി. പക്ഷെ മഴ ഇതുവരെ കിട്ടിയില്ല.
അ, അതെ. മറ്റേത് ജൂൺ മാസത്തിൽ സ്കൂള് തുറന്ന്, പിള്ളേരൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്തൊക്കെ പെരുമഴയായിരിക്കും. ഇപ്പൊ മഴയും കാണുന്നില്ല. ഒന്നുംല്ല.
ത്തി പോണം നല്ല രസമായിരുന്നു. അതക്കൊ ഒരു ടൈമില്.
അതെ, അതെ.
പിന്നെ വീട്ടിലെ പണി ഒക്കെ കയ്ഞ്ഞോ?
ആ, വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞു. ഉച്ച ഇനി കഴിക്കുന്ന സമയമായി വരുന്നു. ഇപ്പോഴേ ഇല്ല. ഒരു മണിയൊക്കായിട്ടേ കഴിക്കു. എന്നാലും ഏകദേശം പണിയൊക്കെ ഒതുങ്ങി വരുന്നു.
ആ, എന്താ കറിക്ക് മീനാണോ ഇറച്ചിയാണോ?
ഇന്ന് ചിക്കൻ വാങ്ങി. ഞമ്മള് ഞായറാഴ്ച ദിവസങ്ങളില് ചിക്കൻ വാങ്ങും.
ആണോ, ആ, കുട്ടികൾഒക്കെ ഇള്ളോണ്ടാണൊ.
ഓ, എല്ലാർക്കും അതകുമ്പോ എല്ലർക്കും ഇഷ്ട. എല്ലാരും ആഴ്ച ഒരിക്ക വാങ്ങുമ്പോ എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. എല്ലർക്കും ഇഷ്ട ഇഷ്ട്ടാണല്ലോ, ചിക്കൻ മീൻ നമ്മളെന്നും കഴിച്ച് കഴിച്ച് കഴിച്ച് മട്ത്തിരിക്ക്‌ന്ന സാധനല്ലേ, എല്ലാ ദിവസവും മീൻ കഴി ഇതില്ലേ
അതെ, അതെ. അല്ല, ഇപ്പൊ പൊതുവെ എല്ലാവ്ടെയും ചിക്കൻ കഴിക്കാന്ന്ള്ളതാണ്. കുട്ടികൾക്കൊക്കെ ചെറിയ കുഞ്ഞു മക്കൾക്ക് വരേ ഇഷ്ട്ടാ ചിക്കനാണെ. എനിക്ക്‌ണ്ട് ഒര് വയസായ ഒരു മോള് ഓൾക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ചിക്കന ഞാനധികം കൊടു കൊടു ക്കൂല നന്ന്ണ്ടാവില്ലല്ലോ. ഇപ്പളെ കൊട്ക്ക്‌ന്നത്
അ, ഇപ്പഴേ ഒര്പാട് എല്ലാ എന്ത് സാധ നത്തിനാലും ഗുണേംഒണ്ട് ദോഷേംഒണ്ട് ചി
അതെ, ആ, കൊറേ കഴിച്ചാലാത്‌ ദോഷാരിക്കുവല്ലോ. കുട്ടി, ചെറിയകുട്ടികളല്ലേ? അവർക്ക് ദഹിക്കാനും പ്രായാസല്ലേ?
പക്ഷെ പ്രോട്ടീനാണ് കഴിക്ക്‌ന്നതും നല്ലതാണ് ഈ മീനും ചിക്കനുംന്നൊക്കെ പറയ്ന്നത് പ്രോട്ടീനാ
ആ, കൊറച്ച് കൊട്ക്കും. മീൻ അത്രവല്ല്യയിതില്ല. ചിക്കനാ എല്ലാർക്കും ചിക്കനല്ലേ. ചിക്കൻ ചിക്കൻ ചിക്കനെന്താക്കിയാലും പ്രശ്നല്ല. പുഴുങ്ങിയാലും കൊഴപ്പല്ല. എന്താക്കിയാലും പ്രശ്നംല്ല. ചിക്കൻ കഴിച്ചോളും
ചിക്കൻ എങ്ങനെ വേണെലും കഴിച്ചോളും. ഇപ്പൊ കട പൊറത്തൊക്കെയായാലും ഒരു ചിക്കൻ വെച്ചിട്ട് എന്തെല്ലാം സാധനങ്ങളാ ചിക്കൻ ബിരിയാണി, ചിക്കൻ മന്തി, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ സിക്സ്റ്റി ഫൈവ്, ഒര് കോഴിയെ എട്ത്ത് അങ്ങ് എന്തൊക്കെയോ കാണിച്ചിട്ട് പല പല പേരുകളുംഇട്ട് വെച്ചേ
അതെ, അതെ എന്തൊക്കെയോ പേരുവൊണ്ടാവും വെറയ് വേറാറ്റിയയിട്ട് ചിക്കൻ തന്നെ എന്തൊക്കെയാണ്? പച്ചക്കറി ആർക്കും വേണ്ടല്ലോ പച്ചക്കറി കഴിക്ക്‌ണ്ടോ, ആരെങ്കിലും ആരും കഴിക്ക്‌ന്നില്ല. ആർക്കും വേണ്ട പച്ചക്കറി.
അതെ ആരും കഴിക്കത്തില്ല. അത് മാത്രല്ല ഇപ്പം നിങ്ങളുടെ അവ്ടെ വീട്ടിലൊക്കെയെങ്ങനെയാ പച്ചക്കറി കൃഷി ചെയ്യാറൊണ്ടോ? അതോ പൊറത്തുന്ന് വാങ്ങണോ ചെയ്യുന്നേ?
ഇല്ലേ. കൃഷിയൊന്നും അങ്ങനെ ചെയ്യാറില്ല. എന്ന ഉപ്പ എന്തെങ്കിലും ചെറ്ങ്ങനെ എന്തെങ്കിലൊക്കെചെയ്യും. നമ്മുക്കതിനൊന്നും ടൈംമൊണ്ടാവില്ലടാ എനിക്ക് രണ്ട്കുട്ടികള്ണ്ട് പിന്നെ ഞാനിപ്പള്ളത് ഹസ്ബന്റിന്റെ വീട്ടിലാണ് അപ്പ എന്താ പറയാ നമ്മക്ക് നമ്മൾടേതയിട്ട്ള്ള കൊറേ പണികള്ണ്ടാവും.
ഓഹ് ഇവിടെ നമ്മള് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാറ്ണ്ട് വീട്ടിതന്നെ
ആഹ് ഇഷ്ട്ടാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് പിന്നെ അതിൽ നിന്ന് നമ്മള് പച്ചക്കറിയൊക്കെ പറിച്ച് നമ്മള് ഇണ്ടാക്കുമ്പോ അതെന്താ പറയാ ഒരു പ്രത്യേക രസവല്ലേ. നമ്മള് നട്ടിട്ട്ണ്ടായി വന്നതാ പറയുമ്പോ ഒര് സന്തോഷാണ അപ്പോ
ഉം ഇവ്ടെ നമ്മള് പയറൊണ്ട് പിന്നെ ചീര, വെണ്ട തക്കാളി ഇതൊക്കെ നമ്മള് ചെയ്യാറൊണ്ട് പിന്നെ നമ്മള് ആഹ് അത് ആണ് നമ്മള് കൂ ടുതലും നമ്മളീ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്ന മിക്ക സാനങ്ങളും നമ്മടെ വീട്ടിതന്നെഉള്ളതാ.
ആഹ് അത് ശെരി.
പിന്നെ വയലൊണ്ട് വയലില് വാഴയും ചീനിയൊക്കെ.
ആഹ് ആഹ് ആഹ് ആഹ്.
പക്ഷേ ഈ പ്രശ്നംന്ന് പറഞ്ഞാ പന്നിയൊണ്ട് ഇപ്പൊ ഈ പന്നിവന്ന് ഈ വാഴേം ചീനിയൊക്കെ നശിപ്പിക്കും നിങ്ങടെ നാട്ടിലൊക്കെ പന്നികൾടെ ശല്യംവൊക്കെ ഒണ്ടോ?
പന്നി ഇവ്ടെ ഇല്ല എന്റെ എന്റെ വീട്ടില്ണ്ട് പന്നീന്റെ ശല്യം അതുകൊണ്ട് നമ്മളെ ഈ കേങ്ങൊക്കെ നടൂലേ ഇങ്ങളെന്താ പറയാ അതൊക്കെ എന്താ പറയാ കടിച്ചിടും ഫുള്ള് നശിപ്പിക്കും നമുക്ക് കഴിക്കാനും പറ്റൂല അവരൊട്ട് കഴിക്കൂല്ലാന്ന് പറഞ്ഞപോലെ ഫുള്ള് ഇങ്ങനെ ചെതയിറിട്ട് നമ്മള് എട്ക്കൂല്ലല്ലോ പന്നി കടിച്ചാല്. അസുഖങ്ങള് വരൂല്ലേ അത് പേടിച്ച് നമ്മളെ എടുക്കൂല അപ്പം. നല്ല വലുതായിട്ട്ള്ള നമ്മള് പറിക്കണം എന്നൊക്കെ വച്ചിട്ട് ഇതായിരിക്കും പക്ഷെങ്കില്. അത് വന്നിട്ട് കടിച്ചിട്ടിട്ടുണ്ടാവും അതുപോലെ വാഴ നട്ടാല് വാഴന്റെ ഇത് കടി ഫുൾ ഇതാക്കി ഇട്ടിട്ടുണ്ടാവും.
ഉം.
അങ്ങനെ ചെയ്തു.
നമ്മുടെ ഇവിടെ അതെന്നാ പന്നി മാത്രല്ല എലി വല്ല്യ എലി ഒണ്ടല്ലോ? അതിന്റെ ശല്യുണ്ട് അപ്പ നമ്മള് ഇപ്പം പന്നി കേറാതിരി ക്കാൻ നമ്മള് വേലിയൊക്കെ കെട്ടി എങ്ങനെ എന്തൊക്കെ ചെയ്താലും അത് എതിലേക്കൂടെങ്കിലും ഒക്കെ കേറും.
ആഹ് എലീന്റെത് അങ്ങനെ ഇല്ല പന്നി ഭയങ്കര ബുദ്ധിമുട്ട്ണ്ടാക്കുന്നു
ഉം ഉം.
പിന്നെ ചായെക്കെ എന്തേരുന്നു കടിയൊക്കെ?
ചായ നമ്മള് രാവിലെ ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല പിന്നെ. വൈകുന്നേരം ചാ എന്തോ?
ഒന്നും കഴിക്കൂലേ? രാവിലെ ഒന്നും കഴിക്കൂല്ലേ?
രാവിലെ കാ കാപ്പിയോ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കും. അല്ലാതെ ചായ കുടിക്കാറില്ല രാവിലെ.
ആഹ് തീരെ കുടിക്കൂലേ? ഉറങ്ങി എണീറ്റപാടൊന്നും തീരെ കുടിക്കൂല്ലേ?
ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒറങ്ങി. എണീറ്റ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കുടിക്കാറില്ല രാവിലെ എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും.
അങ്ങനെ ഞാൻ അങ്ങനെ, ഇല്ല എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല.
ആഹ് എനിക്ക് രാവിലെ കട്ട ചായ കുടിച്ചില്ലെങ്കില് ഭയങ്കര തലവേദന. കട്ടൻ ചായ തന്നെ കുടിക്കേ വേണം.
ആ ഞാൻ കട്ടൻ ചായ ഒട്ടും കുടിക്കത്തില്ല കുടിച്ചാലും പാൽ ചായെ കുടിക്കൂ.
ആഹ് പാൽ ചായ എനിക്ക് എന്താ പറയാ നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ടേസ്റ്റിലോ. ലെ അങ്ങനെ ആക്കണം ചെറിയ പാലിൽ കുറെ വെള്ളം ഒഴിക്ക അതൊന്നെനികിഷ്ടല്ല.
ഉം ഉം
നമ്മള് വൈകിട്ട് ചായ കുടിക്കും വൈകിട്ട് എന്തേലും ചായക്ക് എന്തേലും ചെലപ്പോ എന്തെലും രാവിലെ. ബ്രേക്ക്ഫസ്റ്റിനായിരിക്കും വൈട്ടും കഴികുന്നെ അല്ലെങ്കി എന്തെലും കടി പഴ പൊരിയോ അങ്ങെനെന്തെങ്കിലൊക്കെണ്ടാകും.
ആ മാരീ ഡാണോ? പഠിക്കണോ? ആഹ് ആഹ്- പിന്നെ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി അമ്മേ അച്ചനൊക്കെ ഇല്ലേ?
വീട്ടില് ഇപ്പം അമ്മേ അഛനും പൊറത്തോട്ട് പോയേക്ക അപ്പം വീട്ടില്. കുറച്ച് പണികളൊക്കെ ഒണ്ടായിരുന്നു.
ക്ലീനിങ്ങ് ഒക്കെ ചെയ്യോ? ക്ലീനിങ് ഒക്കെ ചെയ്യോ? തൊടക്കാ തിരുമ്പാ
അതൊക്കെ ചെയ്യും പിന്നെ. അതൊക്കെ ചെയ്യും പിന്നെ അടുക്കളെ ഇപ്പ കുക്കിംഗ് ഒരുവിധൊ. ചെയ്യും എന്നാലും വല്ല്യ വല്ല്യ ഇപ്പം ചിക്കൻ കറി വെക്കാനോ മീൻകറി വെക്കാനോ അതൊന്നും അിയത്തില്ല. പക്ഷേ അല്ലാതൊരു വിധംള്ളതല്ല.
ന്യൂഡിൽസ് മുട്ട ഓംലേറ്റ് അതൊക്കെയാണോ?
ആ അതല്ല അല്ലാതെ എനിക്ക് ചോറ് വെക്കാനും കറികളൊക്കെ വെക്കാനും ഒക്കെ അറിയാം.
ആ എനിക്കൊരു സിസ്റ്റർണ്ട് ഇനിയൊരു അനിയത്തി അവൾക്ക് എന്ത് പറയാം നമ്മള് കഴിക്കൂലേ ഇപ്പൊ മീൻ കറി പച്ചക്കറി ഉപ്പേരി അങ്ങനത്തൊന്നും അറിയില്ല
ഉം
ഓൾക്ക് അറിയ പറഞ്ഞാല്ഫുഡ് ഉണ്ടാക്കാനറിയോ അറിയാം എന്തറിയാം നൂഡിൽസ് ഉണ്ടാക്കും പിന്നെ മുട്ട ഓംപ്ലേറ്റ് അടിക്കും ചായ ഉണ്ടാക്കും പാൽചായ ഉണ്ടാക്കൂല കട്ടൻ ചായ ഉണ്ടാക്കും പിന്നെ ആകെ ഒരു സ്പെഷൽ എന്ന് പറഞ്ഞ ഓള് ഉണ്ടാക്കും റോഡൻ ഫ്രഷ്
ഉം ഇവിടെ എനിക്ക് ചോറ് ചോറ് വെക്കാറുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ അറിയാം ദോശ ഇഡ്ലി ചപ്പാത്തി അതെല്ലാം ചെയ്യും പിന്നെ തോരൻ വെക്കും പുളിശ്ശേരി അതൊക്കെ ചെയ്യും അത്യാവശ്യം വീട്ടിൽ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം വെച്ച് വെച്ച് റെഡിയാക്കാൻ അറിയാം
ആ അമ്മ പൊറത്തൊക്കെ പോകുമ്പോ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വെക്കുവോ
ആ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എല്ലാ ദിവസവും ചെയ്യാറില്ല വീട്ട ട്ടില് ആരും ഇല്ലാത്തരു സിറ്റുവേഷൻ വന്നാൽ മാത്രം
അല്ലെങ്കിൽ അമ്മ തന്നെയാ ചെയ്യയാ
അതെ
ക്ലാസ് ഒക്കെ എങ്ങനെ ഉഷാറാണോ
എന്തോ
ഏ ക്ലാസ് ഒക്കെ എങ്ങനെയാ ഉഷാറായിട്ട് പോന്നോ
ആ ക്ലാസ്സ് നല്ല രീതിയിൽ പോണു ഒരു പതിനഞ്ച് ദിവസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് കംപ്ലീറ്റ് ആയത്
എവിടെൊക്കെ ഉണ്ടന്നു അടുത്ത തന്നെയണോ ഉണ്ടായത് ആയി ശരി സിസ്റ്റർ പഠിക്കാന ഇന്റൻഷിപ്പിനായിട്ട് വെക്കേഷന്റെ ടൈമിൽ ഫുള് ക്ലാസ് തന്നെയായിരുന്നു
അല്ല ഒരു വെക്കേഷന്റെ സമയത്ത് പതിഞ്ച് ദിവസം ഇന്റെ മാത്രമ ഉള്ളായിരുന്നു ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആരുന്നു അതണ്ട് മടുപ്പൊന്നും തോന്നിയില്ല
ആ ഉഷാറായിട്ട് തീർന്നോ
ആ അതെ അതെ
ആ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വരോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ ഒക്കെ പോവോ
ഇല്ല നമ്മള് ക്ലാസ് കഴിഞ്ഞ മൂന്നര ആവുമ്പോ ക്ലാസ്സ് കഴിയും പിന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം അഞ്ച് മണി ഒക്കെയ ആവും അഞ്ച് മണി കഴിയും
അല്ല നിങ്ങൾ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ ഒക്കെ പോവോ
ഇല്ല കാര്യം നമ്മുടെ കോളജ് നമ്മള് ഊ ഞാ വുമൻസ് കോളേജിലാണ് പഠിക്കുന്നത് അവിടെ നമ്മള് സമയം കഴിയാതെ ഗേറ്റ് തുറന്ന് വിടു പറ്റത്തില്ല നമക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല
ആ
മുന്നാ കാല് ഒരു ടൈമ ഉണ്ടെങ്കില് ആ ഗേറ്റ് ഓപ്പണ് ചെയ്യൂ
അത് ശരി അതിന്റെടയിൽ ഇറങ്ങാൻ പറ്റൂല
ഇല്ലില്ല
ആ ഒരു വിധത്തെ സമാധാനമായി പോരൻറ്സി രക്ഷിതാക്കൾക്ക് അതൊരു സമാധാനമാണല്ലോ
മം പക്ഷെ നമ്മളല്ലാതെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോം ഫ്രണ്ട്സ് എല്ലരും കൂടെ എവിടേലേക്കെ കറങ്ങാൻ പോകും
ആഹ്
ഇന്റേൺഷിപ്പിന് പോയപ്പഴും ട്രിവാൻഡ്രത്ത് ട്രിവാഡ്രം നമുക്ക് അറിയാല അവിടെ ഛ് ഇഷ്ടംപലെ സ്ഥലങ്ങളില്ലെഅപ്പ എല്ലാരും കുടെ ഒരുമിച്ച് പത്ത് പതിന ഞ്ച്പേരുണ്ടായിര്ന്ന് അപ്പ എല്ലാരും കൂടെ പോവുമ്പോ അതൊരു രസണ്
ആഹ ആഹ എല്ലെശരി എന്നാലേ
ഓശരി ശരി